കയിക്ക്ണ്
ആ കേൾക്കുന്നുണ്ടല്ലെ എന്തൊക്കെണ്ട് അവ്ടെ വിശേ
വേറെ എന്തക്കെ സുഖാണ് കൊഴപ്പൊന്നുല്ല
ഉ ഉ
ഉം
പിന്ന
പിന്നെ മാമ്പഴം തിന്നാണ് ആ ആ കൃഷിക്കെണ്ട് പഞ്ചായത്ത്ന്ന്ണ്ട് കൊർച്ചെ വൈതനങ്ങതെയ്യ് തക്കാളി മുളക് മത്തംകുരു കിട്ടീട്ട് തെയ്യയിട്ട്ന്നാലും ന്നാൽണ്ണംകിട്ട്യാത് പ്പഇണ്ടാവണ്ട് തക്കാളി കായ്ച്ചിക്ക്‌ണ് മുളക് പൂവ്ട്ട്ക്ണ് വൈതനങ്ങ ചെർതായിട്ട് വെര്ന്ണ്ട് പൂവ്ട്ടിട്ട് കൊർച്ചൊക്കെ
ഉം സ്ഥലൊക്കെണ്ടവിടാ
ആ ഇവടെ ഞങ്ങക്ക് സ്ഥലം കുറവാണെങ്കി ഞങ്ങള ബേക്ക്മുഴുവോ പെരുത്ത കാടാണ് ഉം ഞങ്ങളൊരു കുണ്ട്ന്റെ തായ്‌വാരത്താണ് ആ പെര്ന്റെ മേലക്ക മേലക്ക് കുന്നാണ് ഐടിസിന ആ ഇവടെ ഐടിസി കോളേജ്ക്കെണ്ടായിരുന്നു
അ അ ആ
ഉം
അപ്പൊ അവടെകൂടുതലും കൃഷിയാണൊ എല്ലാരും
ആ ഫുള്ള് കൃഷിയാണ് കപ്പ കൃഷി പൂ എന്താ നമ്മളതില്ലെ പഴം പുവംപഴം
ഉം ആ ആ
നെൽകൃഷി ഞങ്ങള ഇബട്ന്ന്അങ്ങട്ട് കൊർച്ചണ്ട് പോയ ദൂരം സ്ഥൽത്ത് ഫുള്ളും പാടങ്ങളൊയിഞ്ഞെട്ക അടക്കൊക്കെ കൃഷിണ്ടാവും. ഞങ്ങളിവിടെ ഏരിയയില് കുറവാണ് വീട്ടക്ക് അത്യാവശ്യം, അധികം വീടോളാ ഇള്ളത്. ഒരു മേലക്കട അപ്പറം തോട് ട്ടാണ് ഒരു സൈഡുകൊണ്ട് ഒരു സൈഡുകൊണ്ട് തെങ്ങും തോട്ടാണ്.
ഉം ഉം
അതില് മരങ്ങളൊക്കെ വെട്ടിട്ട വിറകൊക്കെ കിട്ടിയങ്ങക്ക് കത്തിക്കാൻ
ഓ അപ്പ ഖുഷിയായതുകൊണ്ട് സാധനങ്ങൾക്കൊക്കെ വിലക്കൊറവൊക്കെയാണോ?
അ ഞങ്ങൾത് പൊറത്തക്ക് പോവാണെന്ന് തോന്നണ്ട് ഇവിടെ നമുക്ക് കൊറച്ചു എ ഉള്ളക്ക് നമ്മൾ ടൗണക്ക് പോണം എന്നാ പിന്നെ ഞങ്ങൾ ഇവിടെ വെല കൊടുക്കണല്ലോ പിന്നെന്താ നമ്മള് വീട്ടത്തെ സാധനം ഇവിടെ കൊടുന്ന് വെക്കുവാണ് അപ്പൊ പിന്നെ
ഉം ഉം
നല്ല സാധനം കിട്ടും നാടൻ നോക്കിയെടുക്ക നാടനൂണ്ട് രണ്ടുവുണ്ടാവതില് നമുക്ക് ഞമ്മക്കിഷ്ടപ്പെട്ടത് നോക്കിയെടുക്ക ചീടൊക്കെ ഉണ്ടാവും എടക്കെടക്ക് ചീര കൊണ്ടരും ഒക്കിവിടെ നാട്ടത്തെ ആൾക്കാര് ഇണ്ടാക്കണതു
ഉം ഉം
എല്ലാ സാധനങ്ങളും ഉം ചേമ്പ് കാലം വന്ന ചേമ്പ്ണ്ടാക്കും പിന്നെ അവരർക്കുള്ള മഞ്ഞള് പുക ചേനക്കെ, മറ്റൊക്കെ ന്നി വന്നേര് പോവച്ച ബുദ്ധിമുട്ടണ
ഓ മൊത്തം നശിപ്പിക്കുവല്ലേ അത്?
ചെറിയ ചേനക്കുട്ടി ഉണ്ടാവുമ്പോത്തേന് അതിന്റെ അടിയോടക്കം മാന്തി കൊണ്ടോം. മണം കണ്ട ഇടക്കെട ക്കാഴ്ച്ചേ രണ്ടു വട്ടം മൂന്നുട്ടക്കെറങ്ങി നോക്കും
ഉം ഉം
ഉം ആയിക്കണോ ഇല്ലേ നോക്കാൻ അയിലുമ്മാൻ മതിലൊന്നും ഒരുക്കൊന്നല്ല അത്യാവശ്യ അട്തുള്ള മതിലൊക്കെ ചാടിയാങ്ട് പോ ഉം കൂട്ട കൂട്ട ആയിട്ട് നടക്കലാണ് ഒരു ഫാമിലി ആയിട്ടേ വരുഓര്
ആഹ് ഹാം ഒരുമിച്ച് കേറി വരൂല്ലേ
ആഹ് ഒരുമിച്ചേ വേര്വൊള്ളൂ ഉം ഇപ്പ ഇങ്ങനെ എന്നും എടക്കെടക്ക് വന്നിട്ട് പോ തിന്നാൻ കിട്ടാണ്ട് വരവിപ്പ കുറവാണ്
ഓ ആഹ് ഹാ ഈ മണ്ണിനടി പിടിക്കുന്നത് സാധനങ്ങൾ വെക്കുമ്പോ അത് വന്നു തൊരണ്ടിത്തിന്നുല്ലേ
ആഹ് ആഹ് ആഹ് നമ്മള് വായിൻചേമ്പ്ണ്ടല്ലോ നമുക്ക് ആഹ് കൂവപ്പൊടി ഉണ്ടാക്കും അതൊക്കെ നല്ല ഇണ്ടായിരുന്നു ഒരു കിലാനും രണ്ട് കിലാനും മൂന്ന് ന്ഒക്കെ ഞങ്ങ പൊടിച്ച്ണ്ടാക്കിനിപ്പോന്നും കാണാൻ തന്നെ ആഗ്രഹാണ അടിയോട്ക്കെ പ്പെയ്തു കൊണ്ട് പോന്നു വായക്കുട്ടി വായമേ ഒന്നും ഇല്ലെങ്കിലും വെറു ഇത് അക്കാടെ എത്തിട്ടുണ്ടാവും ഒന്നും ഉണ്ടാക്ക്യണ്ടാവില്ല
പറ്റത്തില്ലാന്ന്
ന്നെ മയിലും വരും മയിലും വന്ന് മുളകും തയ്യ് ഒക്കെ കേടറ്റി പോകും
ഓ അത് ഇതൊക്കെ തിന്നോ
ആഹ് മയിലല്ല മുളകൊന്നും അല്ല
അവിടെ ഇപ്പ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാല്ലേ
ആഹ് ചെയ്യാൻ പറ്റാതവസ്ഥെ മയിൽ അല്ലേണ്ട് മയ്ല്ണ്ട് കാട്ട പോയിണ്ട് കൊരങ്ങന്മാരെടക്ക് വരും
ഉം
ഓ ഓരൊക്കെ ഫാമിലി ആയിട്ടേ വരള്ളൂ നാലെണ്ണ അഞ്ചെണ്ണക്ക ഒന്നായിട്ട്
പ്പൊ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ലല്ലേ ഇവടെ
ഇല്ല ഇല്ല കുറച്ച് നാത്തൂന്റെ ഫോണൊക്കെ ചോദിക്കണം ഇതും വന്നിട്ട്
ഒശ്
വന്നിട്ട് ആഹ് പിന്നെ അവ്ടെ പറമ്പ് കിട്ടന്ന് ഒലും കൂടി ഒപ്പം കൂടിയപ്പാ കേടൊന്നും വന്നീല്ല ഫോണ് റിങ് ചെയ്ത പ്പളാണ് നോക്ക്ണെ അട്ച്ചപ്പ റിങ്ങയ്ത അപ്പ അയ്ൻ്റെ ഉള്ള്ക്ക് നോക്ക്ണ്ട്
ആഹ് അമ്പഴ തീറ്റ
ന്റെ വട വീടാവുമ്പോളെ ഓട് പൊന്തിച്ച് ഉള്ളിൽ കട്ന്നിട്ട് എടുത്തോണ്ട് ആഹ് അങ്ങനെ തോണ്ടേതാണ്
ഓ ഇന്നകത്തൊക്കെ കേറൂല്ലേ
അത്രക്ക പേരും ഞങ്ങ് ഞങ്ങളെ വീട്ടിൽ പിന്നെ മുൻഭാഗവും വേക്ക്ഭാഗം ശ അപ്പൊ പിന്നെ അങ്ങനെ വരൂല പിന്നെ മരങ്ങളും ഇട് കുറവാണ് കുറച്ച് ദൂരത്ത്ക്കൊള്ളൂ മര്ത്ത്മന്ന് പെരമ്മക്ക് ചാട്ആണ് ഓര്ത് പെരുമത് ന്നെ ഒരു ചാരിട്ട് മൂച്ചിണ്ട്
ആഹ്
മാങ്ങ പറിക്കാൻ വരുമ്പള് അങ്ങനെ വരമ്പ്ക്ക് കേറി ആഹ് കിരീട്ട് ഒരു ഭാഗപ്പ നമ്മള് തായ് തായ്വാര എടുക്കുമ്പോ ഒരു ഓൾസ് വരുല്ലോ
ഓ ഓ
കൂടി കടന്നതാണ് ഇന്നട്ട് റക്കുമന്നാണ് ഫോൺത്ത് കാണ്ട്പോയിക്കുന് കട കടലപ്പേക്കറ്റ് ഫോൺറ്റാ പോയിക്കണ് രണ്ടാൾക്കാര് വന്നിട്ട്
ഉപികം നമ്മള
ഏഹ
ഉപദ്രവിക്കുകൊക്കെ ചെയ്യുവോ നമ്മള
ഇല്ല ഉപദ്രവിക്കാന് അപ്പോത്തിന് ഇവര് പടക്കൊക്കെ പൊട്ടിച്ചു കൊടുത്തിടാനൊക്കെ പോകും പിന്നെ കണ്ണാടി കാണിച്ചു കൊടുത്ത വേഗംപോകും പരണക്കാ എന്നിട്ടാണ് കണ്ണാടി വൈ ോ ഇങ്ങ നടന്നിട്ട് കണ്ണ് കടിച്ചാ പിന്നെ കൊറ ഇശത്തിന് വരൂല നമ്മള് എന്തെങ്കിലും നോ തിന്നാൻ കിട്ടിയാ പിന്നെ വൈക്കന്നും പോവന്നല്ല ഇടക്കിടക്ക് വരും ആ ഒരു മേലെ ടപ്പർ തോട്ടം അതിൽ നല്ല തെങ്ങുണ്ട് തേങ്ങ തിന്നാൻ വേണ്ടീട്ട് അത് നമ്മള് തേങ്ങറ്റ് ഇങ്ങനെ പോര ഹൈക്കോളേജ തേങ്ങറ്റ് ഇങ്ങനെ പോണാണ്
ആഹ ആഹ ഇതിപ്പം താഴേ ഉള്ളന്നും വിക്കാൻ പറ്റത്തില്ല തെങ്ങും വിക്കാൻ ക്കക്ഷ
ആഹ
ഈ ഈ മാങ്ങയൊക്കൊക്ക കിട്ടോ വന്നേരം
മാസത്തെ ഒരിക്കലൊക്കെ എപ്ലൈൊക്കെ വരുള്ളൂ ഒന്നായിട്ട് ഡെയിലി വരൂല ആഹ
നമ്മക്ക് കിട്ടുംല്ലേ
ഏ ആഹ കൊറച്ചൊക്കെ നമ്മക്ക് കിട്ടും ആഹ ആഹ
എല്ലാർക്കും ജീവിക്കേണ്ടേ?
ആ എല്ലാർക്കും വണ്ടേ ജീവിക്കാ അല്ല വന്ന് മാങ്ങ കറുത്തു പോയതും വേണ്ടില്ല ഉപദ്രവിക്കാ ഓടും മൂലോടൊക്കെ ഇളക്കിട്ട അലക്ക- ഓല് എല്ലാരും കൂടെ പേരമകൂടെ പായ ചെയ്യാ ഇനിം മൈല് വരിയാണെങ്കിലോ? അങ്ങനെ തന്നെപ്പ എ ഓട്. ത്തിപ്പോ
ഉം ഉം ഉം മായൊക്കആണെങ്കില്. ബുദ്ധിമുട്ടലെ?
ഏ
മഴയൊക്കെ ആണെങ്കിൽ ബുദ്ധിമുട്ടല്ലേ?
ട്ട
ഉം ഉം ഉം
പിന്നെ
വേറെ എന്ത് വേറെ സുഖാണ്. കൊഴപ്പൊന്നില്ല ഏ
കോഴിയൊക്കെ ണ്ടോ അവിടാ?
ആ കോയി എനിക്ക് മൂന്നാളണ്ട്?
ഉം ഉം
മൂന്നും പൊരിന്നുകിടക്കാണ് മുട്ടയും കഴിഞ്ഞിട്ട്? ആ മഴക്കാലായാല് വെച്ചു കൊടുക്കൽ ഇല്ല്യ ഇനി മഴ ആയില്ലേ മഴയത്ത് പുടി ച്ചിടനൊക്കെ ബുദ്ധിമുട്ടല്ലേ? ഉം, കൊറച്ച് മുന്നേ ഉണ്ടാക്കിയ മൂന്ന് കുട്ടിയോൾ ണ്ടായി? രണ്ട്. ഒരാള് ചത്തു ഒന്ന് പിന്നേലുള്ളത്. മോളാണ്? എയ്യ്, അങ്ങനെ മൂന്നാളാ അവറ്റ ഇപ്പൊ കൂട് നറച്ച് കോഴി മക്കളെ ഇപ്പൊ കോയിണ്ടാവണെന്നില്ല. ആ ഒരു അസുഖം വന്നിട്ട് ഒന്നായിട്ടു പോയതാണ്. ആറ് കുട്ട്യോള് ഒരു പ്രാവശ്യം വിറ്റ് അഞ്ച് തള്ളാര് വിറ്റ് പിന്നെ ഞങ്ങള്. ആന്മക്കളർത്തൊന്നരാണ് ഉം ഉം ഉം അല്ല ഇപ്പ വന്ന് ചോയിക്കും ചെയ്യും ആണോ എന്ന്? ഉ അങ്ങനെയൊക്കെ ആ ആ കൊടുക്ക ഇപ്പൊ പിന്നെ? അങ്ങനെ കൊടുത്തിട്ടാന്നറിയില്ല അത് ഇപ്പോൾ ഇണ്ടാവണു തന്നെ ഇല്ല്യ? അയൽവാശിതാത്തക്ക് രണ്ടു പേരക്ക് കൊടുത്ത്
ഉം ഉം ഉം
പിന്നെ ഒരു കോയിനേം പത്ത് കുട്ട്യോളെ കൂടി നാത്തൂന്ക്ക് കൊടുത്തയച്ച്. പിന്നെ മുട വെച്ചു ഉണ്ടാവുല്ല്യ ആ പത്ത്കുട്ട്യോക്കും ഒരു കുഴപ്പമില്ലാ എന്ന് ദോർക്കുന്ന്‌ ഞമ്മക്ക് പിന്നെ അയിന്റെഷം മുട്ട വെച്ചാൽ ഒണ്ടാവെന്നില്ല തന്നെ ഇല്ല്യ. രണ്ടണ്ണം മുന്നെണ്ണോക്കെ ഇണ്ടാവും പിന്നെ കൂടും തന്നെ പറ്റി പൊളിഞ്ഞാടി കേടന്ന് തുടങ്ങി ഒയ്യിവാക്കാന്ന് വിചാരിച്ചു പിന്നെ ഇപ്പോൾ വീട്ടില് പോണ വറ്റൊക്കെ തിന്നന്നങ്കിൽ ഒരാൾ വാണ്ടേ? അപ്പൊ അങ്ങനെ ഒയ്യ് - കിട്ടൂല്ല്യ
ഇല്ല്യാന്നെ? ഇതിനെയൊക്കെ പിടിക്കാനൊക്കെ എന്തെലും വരുവോ?
ആ ആ നായ്ക്കളുണ്ട് പൂച്ചേണ്ട്. കീരി വരും ആദ്യം ഭയങ്കര ബുദ്ധിമുട്ടീ എപ്പളും ഒച്ചപ്പാടും ബഹളുണ്ടാക്കണ്.
ഉം
ചെറിയ കുട്ടിയാകുമ്പോക്കിനും കാക്ക ഉണ്ടാവും. കാക്കാന്റെ പ്രായം കഴിയുമ്പോത്തന്നെയാണ്. പരുന്തും പിന്നെ ഒണ്ടല്ല ഒരു പുള്ളികുയില് പുള്ളി അല്ലേ. കേരളാട ഉം ഓന്റെതും കഴിഞ്ഞൊക്കെ രക്ഷപ്പെടുമ്പോഴാണ് പിന്നെ നായി
ആാ
പിന്നെ ഇപ്പോ പൂ പൂച്ചെറെങ്ങി മീനാ പൂച്ചേണ്ട് മറ്റേ സാധാ നമ്മാ സാധാ പൂച്ച തന്നെ കോഴിക്കുട്ടിളെ കാണ്ണ്ണോടെട്ട് പിടിച്ചോണ്ട് പോവും മ്മ് നല്ല നോ നോട്ടം വേണം
ഉം ഉം
ഉം ഞാൻ കോഴിക്കുട്ടികളെ ഒണ്ടാക്കിയാ പിന്നെ രാവിലെ വിട്ടാൽ ഞാൻ ഉച്ചക്ക് കുളിച് അകത്തേരുമ്പോ ഓരേം കൂട്ടിൽ ആക്കിട്ടു ഞാൻ കുളിക്കാൻ പോവം
പിന്നെ ഞാൻ അഞ്ചരക്ക് കീട്ട ഒന്നും കൂടി തീറ്റാ കൊടുക്കും തിന്ന് വൈകുന്നോരാത്തെ തീറ്റാ കഴിഞ്ഞാ പിന്നേും കൂട്ടികെറ്റും
ഒരാള് വെക്കണം എപ്പഴുല്ലേ
അങ്ങനെ ഡേ ഡേയ്ലി എന്നും നമ്മള് ഇങ്ങനെ കൂട്ടിക്കേറ്റി ശീലായി ആ സമയം വന്നോര് കൂട്ടിക്കെറും കൊറേ പല പിന്നെ കൊ റ ച്ചേക്കെ വല്ലാതായി കൊത്തിയാട്ടുമ്പോഴാണ് പിന്നെ ഒര് കേയറാതൊക്കെ ആവാ
ഉം
ശെരിയെന്നാ ഞാൻ പിന്നെ വിളിക്കാമേ
അയിക്കോട്ടെ ന്നാ ശെരി
ഉം